ഹലോ
കേക്കാവോ കേക്കാവോ?
കേക്കാം.
എന്തുണ്ട് വിശേഷോക്കെ?
സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്തുണ്ട് വിശേഷം.
ഉം കുഴപ്പല്ലാണ്ട് ജീവിച്ചു പോകുന്നു.
ആ അതിൽ എന്തോ കൊഴപ്പുണ്ടല്ലോ?
യെന്ന പറയാനാ.
എന്താ ഭാര്യ സമാധാനം തരുന്നില്ലേ?
ആഹ് അതൊന്നും കൊഴപ്പൂല.
പിന്നെ എന്താണ് കൊഴപ്പം പയറൂ അയ്യോടാ. ഉം.
ആടെ എന്നാണ്ട് വിശേഷോക്കെ?
ഇവിടെ സുഖം. പ്രത്യേകിച്ച് പറയത്തക്ക വിശേഷ റ്റങ്ങളൊന്നുല്ല. കാപ്പിക്ക് പുട്ട് പുട്ട് പഴോം.
ഓക്കേ
അവിടെ എന്താരുന്നു കഴിച്ച് കഴിച്ച്
ആ ഇവിടേം പുട്ടുംപഴോം തന്നെയായിരുന്നു വാട്ട്‌ എ കോ ഇൻസിഡന്റ് ടുഡേ
അതെ അതെ വൈഫിന്റെ പേരെന്താണ്
മറിയ മറു
ഓ ഐസീ
അല്ലേ മേ മറു
ആ എന്റെ പേര് മെ റിയാന്നാ
ആ അതിന്റെ ഒരു മറന്നാ മരിയാന്നല്ല
ഒ ഹോഹോഹോ ക്കെ പ്പ വീടൽ ആരൊക്കെണ്ട് എന്റെ ഹെസ്ബന്ഡ്
അനിയൻ വൈഫ് വൈഫല്ല പൊണ്ടാട്ടി
ഓ ഐസീ കുട്ടികൾ
അതെയതെ കുട്ടികൾ ഇതുവരെ നമ്മുടെ ആലോചനയിൽ വന്ന്‌ ന്ന്ട്ടില്ല
ഓ അതെന്താ
അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പഴ്ത്തെ കാലഘട്ടം ശരിയല്ലേ
കാലഘട്ടം ശെരിയല്ലാത്തൊണ്ട് കുട്ടികൾ വേൺ ണ്ടാന്നാണോ
ആ
കാലഘട്ടം ശരിയില്ലെങ്കി നിങ്ങൾ കുട്ടികൾ വേണ്ടാന്ന് വെയ്ക്കുവോ അപ്പൊ വൈഫിന് കുട്ടികളെ വേണെന്നാണെങ്കി എന്ത് ചെയ്യും
ആ പ്പം ആ അതിനെ പറ്റി ആലോച് പെരിഹരിക്കും
ഏ
അന്നപ്പോ അതിനെ പറ്റി ആലോചിച്ച് പരിഹരിക്കും
ആ
നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്
ക്ക് കുട്ടികൾ ഇല്ല
ല്ല ഓ ന്നാ കോള് കട്ട് ചെയ്തോ ഏ ഞാൻ വിളിക്കാവേ